ഇപ്പൊ കിട്ടിട്ടോ ആഹ്
അത് ചെലപ്പോ ഇഞ്ഞി എന്തോ ഒരു പ്രശ്നം ഉണ്ടാവെ
അത് ചെല ടൈമില് ഇപ്പൊ പലേ പ്രശ്നല്ലേ.
പലേത് ആണ് ഫോണ് ചെയ്യുമ്പോ ഒരു പേടിആണ് ഇത് കിട്ടോ ഇല്ല്യോ എന്ന് ഉള്ളെ.
ഉം അതന്നെ ഞാൻ വെറുതെന്ന ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കിതാ അപ്പൊ കിട്ടി. മ് അപ്പം മ് അപ്പൊ മോ ആഹ് ഉച്ചക്കൊള്ളെ അങ്ങനെ മക്കളല്ലേ ഓൽക്കൊള്ള അല്ലെ ഉള്ളൂ. അപ്പൊ ഒപ്പിക്കല് ഹ ഹം ഒപ്പിക്കലൊന്നുവല്ല ഞാന് പിന്നെ തേങ്ങാ ചോറാക്കി വെച്ചു എന്നാ പിന്നെ എളുപ്പൊ പരിപാടി കയൂലോ ക്കർല്ലാണ്ട് ഇട്ടാല്ല് മീൻകറീണ്ട് ഏഹ്
ആഹ് അവരക്ക് മീൻകറി കൂട്ടികയിക്കും ഇവടൊക്കെ തേങ്ങാ ചോറീനോട് വെല്ല്യ താല്പര്യം ഇല്ല്യാ
വെല്ല്യ ഇഷ്ടൊന്നു ഇല്ല എന്നാലും ഞാൻ കൂടുതലും നെയ്ച്ചോറാ ഉണ്ടാക്ക ക്കല്ലേ അപ്പൊ ഇന്ന്ന്ന് തേങ്ങാ ചോറ് ആക്കി തേങ്ങണ്ടായിന് പൊ ട്ടിച്ചത് അപ്പൊ പിന്നെ എളുപ്പന്നാർണ് അത് വെറുതെ കേടൊന്ന് പോവ ആഹ് ബീഫ് ബീഫാണ് കോമ്പിനേ മീനായാലും മതി വെൽക്ക് വെൽക്ക് ബീഫിനാട്ടിലൊക്കെ ഇഷ്ടം മീനാണ്
ഏഹ് അത്ശരി ഇന്റെ ഇന്റെ അമോശാക്ക തേമാതിരിള്ള സമയത്തേനി ബീഫ് വരട്ടിയതും തേങ്ങാച്ചോറും പരിപ്പ് ക പരിപ്പ് കറി ഉം പപ്പടും ഇടകെടക്ക്
ഇന്ക്ക് ഒർമ്മണ്ട് ന്റെ കുട്ടിക്കാലത്ത് പെരുന്നാൾക്ക് ണ്ടാക്കും ചെലരൊക്കെ
ആഹ് പണ്ടൊക്കെ പെരുന്നാക്ക് ഇതേമാതിരി ഇണ്ടാക്കെയിനി പണ്ടൊക്കെ പറഞ
ചോറൊണ്ട് ഞങ്ങളെട്ത്ത് ഒര് ഞങ്ങൾക്ക് ഒര് ഒറ്റക്ക് നിക്കണ ഒര് താത്തണ്ട് ഞങ്ങളെ അമ്മായിന്നാ പറയാ കുട്ടളൊക്കെ കുട്ടളെ ഒക്കെമ്മായിന്നാ വിളിക്കാ എന്നിട്ട് അത് ആ താത്തതേപോലെ ഉണ്ടാക്കും തേങ്ങാച്ചോറും എറച്ചി വരട്ടിയതും പപ്പടൊക്കെ എനിട്ട് എല്ലാ കുട്ട്യാളോ
പണ്ട് കാലങ്ങളിൽ ഇള്ളതാണ് ഇന്റെ അനിയത്തിന്റെ ഓലെ വീട്ടിലും പോലും ഇപ്പൊ ബിരിയാണി ആട്ടെ നെയച്ചോറാട്ടെ എന്തു ഉണ്ടാക്കിയാലും എന്ത് ഈ ഒരു തേങ്ങാച്ചോറും ഒരു ആ തേങ്ങാച്ചോറും പരിപ്പ് കറിയും നിർബന്ധ ആണ്
ആഹ് അത്ങ്ങട്ട് ഞങൾ വന്ന് ഇങ്ങട്ട് എല്ലാരും പെരേന്നൊക്കെ നോ പെരുന്നാളൊക്കെ കുഴിച്ചു എന്താ വേഗം അങ്ങോട്ട് പോവും കുട്ടികളൊക്കെ പോവും
ഉം ഉം
ആ താത്താന്റെ അയിന് ആരും വരാനും മക്കളൊന്നുംല്ല കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ആയി അപ്പം ഞങ്ങളൊക്കെ പോവുംങ്ങട്ടെ അതിന് എന്തോര് ഇഷ്ടാറിയോ ഇത അലിഞ്ഞിട്ടുണ്ടാവും ചോറൊക്കെ പ്രായആയെനവെ സായ താത്ത ആണ് ആഹ് തേങ്ങാ ചോറ് ങ്ങട്ട് നല്ലോം വന്തിട്ടുണ്ടാവും എന്നാലും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ട അങ്ങോട്ട് പോണ് അമ്മയി ക്ക് പോവാറഞ്ഞാ പോവാ അത് അയിന്റെ ചോറ്ന്നാന് ബിരിയാണി ഒക്കെ തിന്നിട്ട് എകാരം പോവല് എന്നാലും അതൊരു രസ ആഹ് അതിന് ആഹ് വെള്ളം കല ക്കി തരാനൊന്നുണ്ടാവൂല എപ്പൊ ചെന്നാലും അങ്ങന തന്നെ ഞങ്ങളൊക്കെ ഇടക്കിട ങ്ങങ്ങള് വിരുന്ന് ചെല്ലുമ്പൊക്കെ കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം ഇരുന്ന് ചെല്ലുമോക്കെ പോവും അട്ട് വെള്ളം കലക്കാനൊന്നും ഇല്ലെങ്കി പഞ്ചാര മാത്രം കലക്കി തരും വെള്ളത്തി പച്ചെള്ളത്തില് പഞ്ചാര കലക്കി തരും അതൊക്കെ കിട്ടിയാലും അതിന്റെ അടുത്ത് അത് കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റ്
അതല്ലേ പണ്ടത്തതാണ് അതിലൊര് ഏലക്കായ കുത്തിടും
ആഹ് അയിൻ്റെ അടുത്ത് അതെണ്ടാവും കൊണ്ടന്നക്കാനും കൊണ്ടന്നച്ചിട്ട് കാര്യല്ല പിന്നെ ആരും
പറയണ കേക്കെ വേഗം ആര് വന്നക്കയാണെങ്കിൽ ഇതേമാതിരി പച്ചള്ളത്തില ഏലക്കായും പഞ്ചസാര കൽക്ക അതുപോലെ തേങ്ങ വ തേങ്ങ ഉണ്ടാവല്ലോ തേങ്ങ വേഗം ചെരണ്ടി അതിന്റെ പാലും ഒരു ഏലക്കായും കുത്തി അതിന്റെ പാല് കൊണ്ടൊരു വെള്ളം കൽക്കുക
ആഹ് അങ്ങനെക്കെ ഇണ്ട് ഇവിടെ എന്റെ അമ്മായിമ്മ ഇള്ളന്ന് ഇണ്ടായിനി ഞമ്മക്കന്നണ്ട് ഏൽക്കൂലല്ലോ
ഏയ്യ് ഞമ്മക്ക് എവിടെ ഏൽക്കുന്നു
ആഹ് ഞമ്മളൊക്കെ ആയപ്പോഴേക്ക് എല്ലാം ആയില്ലേ പിന്നെപ്പോ ആഹ് അങ്ങനെത്തെൊന്നാണ്ട് ഇതാ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയൂലാണ്ട്
ഉം നമ്മക്ക് കഴിഞ്ഞാലും ഇപ്പം നമ്മളെ നമ്മളെ മക്കൾക്ക് ഇപ്പോളോ അയിന്റെ ഒരു അംശം കഴിയു
നമ്മള് പിന്നേം കൊറെേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും മക്കക്ക് തീരെ പോവൂല എന്റെ അനുജത്തിന്റെ വീട്ടില് ഇതേപോലെ എപ്പളും വെള്ളിയാഴ്ചൊക്കെ പിന്നെ ഓല് നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയാലും ഓളെ അമ്മശനക്കാക്ക് തേങ്ങാ ചോറ് ഉണ്ടാക്കണം
ആഹ് അതന്നെ അങ്ങനെതന്നെ ഓ അത് മം മം മം മം
പിന്നെ തേങ്ങ ചോറ് ഇങ്ങടെ കുട്ടികക്ക് ഒന്നും പറ്റൂല അപ്പം ഓല്ക്ക് വേറെ ഇണ്ടാക്കണം
മം ഇങ്ങളവിടെ വെള്ളിയാഴ്ച എന്താന്ന്
ഞങ്ങള് എന്തെങ്കിലുവൊക്കെ ഉണ്ടാക്കും നെയ്ച്ചോറോ ബിരിയാണിയോ കൂടുതലും മം അങ്ങനെ എന്തെേലുവൊക്കെ ഉണ്ടാക്കും മന്തിയോ
മം
ഇപ്പൊ അതൊരു നിർബന്ധം ആയിണല്ലൊ എറച്ചിന്റെ കൂടെ അതും കൂടി വേണെന്നുള്ളത് ഞാൻ കൂടുതലും വൈകുന്നേരം ഉണ്ടാക്ക രാവിലെ ആരും ഉണ്ടാവൂലല്ലോ കഴി ക്ക ഞാൻ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ ഉം സ്കൂളുള്ളോണ്ട് വൈകുന്നേരം ആഹ് രാത്രി ഉണ്ടാക്കിയാല് ആഹ് ചൂടോടെ കഴിക്കാന്ന്ചാരിച്ച് നമ്മള് ഒറ്റക്ക് ഇങ്ങനെ ഇരുന്ന് തിന്ന അതൊരു രസല്ലല്ലോ അപ്പൊ എന്ത വൈകുന്നേരം ഉണ്ടാക്കും
ഞാനും അങ്ങനെതന്നെ എല്ലോം അവിടെ റെഡിയാക്കി അവടെ വക്കും അങ്ങോട്ട് പിന്നെ വൈകുന്നേരമാണ് ഉണ്ടാക്കാ
സ്കൂൾ വിട്ട് വരുമ്പോ ആ ചുടുക്കില തിന്നോളും പിന്നെ രാത്രി വേണെങ്കി പിന്നെയും തിന്നാം പിന്നെ ഹസ്ബൻഡ് വരും ഓലും രാത്രിയെ ചോറു ഉണ്ണാൻ ഉണ്ടാവുള്ളൂ
ആഹ് ആഹ്
അപ്പം എല്ലാവർക്കും ഇതൊക്കെ ചൂടോടൊക്കെ തിന്ന് ചൂടുണ്ടാവണ ഭയങ്കര ഇഷ്ട രാത്രി ഭക്ഷ ണം ചൂടോടെ തിന്നണെ അധിക ഒരു രസവാണല്ലോ
അത്
അപ്പം പിന്നെ അയിന് അനുസരിച്ച് ഇണ്ടാക്കും രാവിലെ ഞാൻ എന്തെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ചു-
ആഹ് അങ്ങനെതന്നെ ഉം അങ്ങനത്തെ ഒക്കെ ഇതാവും പെട്ടെന്ന്
ആഹ് അങ്ങനെ ആവും സാധാ ചോറാണേ പിന്നെ വേഗം പത്തുമണി ആവുമ്പോ ഒക്കെ എല്ലാം റെഡിയായി- ബാങ്ക് കൊടുക്കുമ്പോത്തന് കുളിയും കയിഞ്ഞ് നമ്മള് ഇതാക്കും മം ഇപ്പം പ്ലസ്ടു ഒക്കെ ഡിഗ്രിക്ക് കിട്ടിട്ടില്ല അപ്പം ഓൻ ഉണ്ടാവും കൊടുത്ത് അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റ് ഒന്നും വന്നീല്ല മോളല്ല മോന് മോന് ഇപ്പോ ഹൈ മോള് ഹൈസ്കൂൾക്കായിട്ടുള്ളൂ ആയിട്ടെള്ളൂ ആയിട്ടുള്ളു വൽ ആഹ് മോൻ രണ്ടാമത്തോന് ഓനാ പ്ലസ് ടു കഴിഞ്ഞു ഇരിക്കണ ഇപ്പം ഓന് ഇപ്പം കൊടുത്തിക്കണ് മാർക്കൊക്കെ കൊറവാ ഫസ്റ്റ് അലോട്ട്മെൻ്റില് ഒന്നും വന്നില്ല അടുത്തയിലൊക്കെ കിട്ടു വിചാരിച്ചിണ്ട്
ആഹ് കിട്ടുവായിരിക്കും ഈ പ്രവിശ്യം അയിന് മാർക്ക് കൊറവാണല്ലോ എസ് എസ് എൽ സിക്ക് വലിയ എ പ്ലസ് വലുതായി- ട്ട് അങ്ങനെ തോനെ കിട്ടിട്ടില്ലല്ലോ
ഡിഗ്രിക്കാണ്
ഏ ഡിഗ്രിക്കാണ് ഏഹ് ഏഹ് പ്ലസ് ടൂവിന് ഇപ്പം ഈപ്രാവശ്യം നല്ല വിജയം ഉണ്ട്
മം നല്ല വിജയവൊണ്ട് പക്ഷെ ഞമ്മക്ക് ഇല്ലാന്ന്- ആഹ് ആഹ് നമ്മടെ ഓന് അങ്ങനെ ഒരാളാ ആദ്യവേ അങ്ങനെ ആവറേജായി- പോണ ആളാ
ആഹ്
തോൽക്കൂല എവിടെയും അങ്ങനെ ജയിച്ച് അങ്ങനെ പോവും അത് തിപ്പോ നടക്കൂലല്ലോ പ്ലസ്- ടൂ ഡിഗ്രി ഒന്ന് എത്തുമ്പോ ഡിഗ്രിക്കാണ്ട് ചേർന്നിട്ടിയാ പിന്നെ കഴിച്ചലായിനി പിന്നെ ഇപ്പൊ മൂന്നുകൊല്ലത്തിന് നമ്മള് നോക്ക കണ്ടില്ലേനി അയിനിപ്പോ എവിടെങ്കില്ലു ഒന്ന് കിട്ടണം ഇനിങ്ങട്ട്
അതല്ല ഡിഗ്രി എടുക്കാൻ തന്നെയായിരിക്കും താല്പര്യം അല്ലാതെ വേറെ എങ്ങനെ
അവന് ത എല്ലാ ഒരു താല്പര്യം ഇല്ല നമ്മള് പറഞ്ഞ ഓന്റെ താല്പര്യം
ഏഹ് അത് ശരി അല്ല ഇപ്പൊ ആൺകുട്ടികള് അങ്ങനെയുള്ള ഒരു വേ ഡിഗ്രി ആരിപ്പോ ഒരുവിധം ആൺകുട്ടികളു എടുക്കു ക്കൂല ഫുള്ള് വേ മെക്കാനിക്ക് അങ്ങനത്തെ എന്തെങ്കിലും
ഓന്റെ ഇപ്പ ഇങ്ങനെ നിർ നിരീ ഇപ്പിയും ക ഏട്ടനും ഒക്കെ പറയണ ഡിഗ്രി എടുക്ക മൂത്ത ആളുണ്ട് ഓൻ ഡിഗ്രി കഴിഞ്ഞതാ അപ്പം ഓനും പറയണേ- പിന്നെ ഡിഗ്രി എടുത്തിക്കോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നോക്കാം വേറെന്തെങ്കിലും ഓനായിട്ടത് പ്രത്യേക താല്പര്യം ഇല്ല അപ്പൊ പിന്നെ നമ്മളത് പറയല്ലാതെ എന്താ ചെയ്യന്ന് പ്രത്യേകിച്ച് ഓനൊരു അങ്ങനെ പറയുന്നൊന്നുമില്ല ഇന്ന കോഴ്സ് എടുക്കണം എന്നൊക്കെ പറഞ്ഞാ പിന്നെ നമ്മുക്ക് അതിനനുസ അത് നോക്കിയാ മതി അപ്പ അല്ലേ പിന്നെ ഓനും മറ്റോനും പറഞ്ഞ് ഡിഗ്രിയാണ് മൂന്നെല്ലം ഡിഗ്രിയെല്ലാം പഠിച്ചുമ്പോയേക്കും കൊറെക്കെയൊന്ന്- ആൾക്കാരെ കൊറേയിപ്പ വിദ്യാഭ്യാസം കൂടും ചെയ്യുവല്ലോ
ആഹ് അത് തന്നെ വിദ്യാഭ്യാസം കൂടും ഉം പക്ഷെ - മക്കൾക്ക് പഠിക്കാനാവില്ലല്ലോ
പ്ലസ്ടു വരെ പോകണം പ്ലസ്ടു വരെ പിന്നെ കുട്ടികളായിങ്ങെനെ പോവല്ലേ മറ്റേ- മറ്റേത് പറഞ്ഞാല് അങ്ങനെയല്ലല്ലോ ആ നിർബന്ധയിട്ട് പോണെ മറ്റ്- ചെലപ്പോ അങ്ങനെ ഡിഗ്രിക്ക് പോവാ അപ്പൊ ഓന്റെ ഉപ്പയും പറഞ്ഞേ ഡിഗ്രി- ഇപ്പ ഡിഗ്രിയില്ലാഞ്ഞാലിപ്പൊരു ഒന്നിനും ഒന്നിനും ഒരു ചാൻസ് ഇല്ല ഇപ്പൊ പയേ കാലല്ല കല്ല്യാണും കിട്ട്ണില്ല പ്പം
ഉം ഉം
പണ്ടൊക്കെ ജോല്യേ കിട്ടാതെയാെള്ളേനി
ഉം ഇപ്പൊ കല്യാണം മ ആണ്ങ്ങള് ഇവിടിപ്പൊ പ്പങ്ങട്ടാണല്ലോ ചോദ്യം ഇപ്പൊ പണ്ടൊക്കെ ആണുങ്ങളേനി ചോയ്ച്ചീന്യേ ഇപ്പൊ പെണ്ണ്ങ്ങളാ ചോയ്ക്ക്ണേ
അപ്പൊ ഇത് പണ്ടൊക്കെ എങ്ങനെങ്കിലും പൈ സണ്ടാക്ക്യാ പെണ്ണ്ട്ടീനി ഇപ്പം അതും കിട്ട്ണില്ലാ അപ്പൊ വേം ഡിഗ്രിക്ക് പോയ്ക്കോ അത് നല്ലത് ന്നർഞ്ഞിട്ട്
ആഹ്
പെത്തെ പിന്നെ കിട്ട്വായിരിക്കും മെറ്റാേന് പിന്നെ ഞാൻ പർഞ്ഞിലേ ഇങ്ങെനെ അഡ്മിഷൻ കിട്ടി പോവാ നിക്കാണർഞ്ഞ് അപ്പൊ അത് ഓന്റെ പിന്നെ ഒന്നും അറ്യേലില്ല ഓൻ തന്നെ എല്ലം ഇങ്ങെനെ റെഡ്യാക്കി പോവ്ണ്ട് ഇത്‌വരേക്കെ മെൻക്കെടില്ലാതെ നമ്മളാേന് ചെയ്യാൻ ചെയ്താെട്ത്താ മതി ആവശ്യള്ള കാര്യങ്ങള്
ആഹ് ആഹ്
ഓൻ തന്നെ സെലക്ടെയ്ത് പാെയ്ക്കോളും അയ്ന്ള്ളെ പയ്സിം കാര്യാെക്കെണ്ടാക്കി കൊട്ത്താ മതി അങ്ങെനെ ആവുമ്പന്നെര് സുഖാമ്മക്ക്
അതന്നെ അത് അമ്മള് അങ്ങെനെ ആവുമ്പംത്തന്നെ ഓരോര്ത്തര് ഓരോര് ആല്
റ്റതുണ്ടാക്കണം ഒക്കെ മാണം നമ്മളെന്നെ ചെയ്യാ
എല്ലാ ചാർജും ഞമ്മള് ചെയ്താെട്ക്കണം
എല്ലം ഌമ്മള് ചെയ്തൊട് ക്കണം ഞാൻ പറയും അൻക്കായിട്ടാെരഭിപ്രായും ഇല്ലേയ്ച്ചും ഞാനോനോട് ആ അ എത്താപ്പം പറിം ഓന്
ഇതെല്ലോട്ത്തും ഒര് ഒരാളങ്ങനെ ണ്ടാവും തോന്ന്ണ്‌ണ്ട്
ആഹ് ട്ടോന്നാള് ചീത്തറീണ്ട് ഡിഗ്രിക്ക് ആപ്ലിക്കേഷൻ കൊട്ക്കാൻ തന്നെ അക്ഷയേലൊന്ന് പോവാമ്പർഞ്ഞിട്ട് ആഹ് പോവാ പോവാ പോവാന്നർഞ്ഞ് പന്ത്രണ്ടാംതി കൊട്ക്കെണ്ടെ പയ്നൊന്നാന്തി ഞാൻ തന്നെ ആണ്ട് കൊണ്ടാേയി
ആഹ് അതന്നെ
ഓല്ക്ക ഫോണ്‌മന്ന്ണ്ട് നീച്ചിട്ട് നേരം വാണ്ടേ അപ്പോത്തിന് പന്ത്രണ്ടാംന്തി ആയോയ്ച്ച് ഓന് ങ്ങട്ട് തലേന്ന് പിറ്റേന്നോന് ഡ്രൈവിംഗ് ടെസ്റ്റിന്
ഫോണ് സ്വന്തായിട്ട് വാങ്ങി കൊട്ത്തോങ്ങള്
അതോൻ തന്നെ വാങ്ങ്യതാ ഞാൻ പറഞ്ഞു ഓൻ ഇന്റെ ഫോണേനി ഉപയോഗിക്കല്
ആഹ് ആഹ്
ന്നട്ട് ഇൻക്ക് കിട്ടൂലാ എപ്പളും അയ്മ്മല് ങ്ങെട്ട് ആരേം വിൾ വിളിച്ചാല് അത് ബിസ്യാക്ക ഇട്ക്കൂലാ അപ്പോ ഇട്ത്തിൻടെ ങ്കി ഓലെ ത് നടക്കുലല്ലോ അങ്ങെനെ ആയി ഞാൻ പ്ലസ്റ്റു ക ആഹ് പ്ലസ് റ്റു കയ്ഞ്ഞേന്റേഷം ഞാ പർഞ്ഞു എന്തെങ്കിലും പണി കിട്ടോ പോയോക്ക് ഇങ്ങട്ട് ഫോൺ വാങ്ങിക്കോ ഇന്റെ ഫോൺ തരൂലാർഞ്ഞു അയല് പിന്നെ പണിക്കൊക്കെ പോയി ഓൻ വാങ്ങി ഫോ
ഏഹ് അത് ശെരി ഏഹ്
കൂൾബാറിലൊക്കെ നിക്കാം പോയാണ്ട് അങ്ങെനെ അപ്പം ഇപ്പൊ പിന്നെ അയ്മ്മലാ നിർബന്ധാണു ആണല്ലോ ഡിഗ്രിക്കൊക്കെ പോണെങ്കില്
ക്ക പ്ലസ്റ്റു കയ്ഞ്ഞാ നിർബന്ധാണ്
ആഹ് അപ്പൊ ഫോണായ്ണ് ഞ്ഞങ്ങെനെ ഞ്ഞ് ഡിഗ്രിം കൂടി കി ട്ട്യാല് ഞ്ഞാ ഭാഗം നോക്കണ്ടില്ലേനി
ഉം ഇപ്പൊ ഒര് തെരം ഗെയിമ്ണ്ടല്ലോ ങ്ങെനെ കൂ
ആഹ് അത് ഇതരേ നല്ല കള്യേന്നി ഇപ്പ അ ഒക്കെ നിർത്തീണ് അത് എങ്ങെനേം നിർത്തിട്ടാം വാണ്ടി കൊറേ എട്ങ്ങേറായിണ് അയ്മന്ന്ങ്ങട്ട് നീച്ചൂലാ
ആഹ് അതെന്നെ നീച്ചൂല ഓൽക്ക് നീക്കാൻ കയ്യൂല അയ്ന്റെ അഡിറ്റായി കയ്ഞ്ഞാ നീക്കാൻ കയ്യൂലാ
ഉം ഉം ഞാൻ കട്ടെയ്ത് വിളിക്കട്ടോ
അആയിക്കോട്ടെ ആ